നല്ലതന്നെ
ഉം മയ ണ്ടൊന്ന്
ഇന്ന് രാവിലെ എട്ട് പത്തുമണിവരൊക്കെ മഴ ആരുന്നു ഇപ്പൊ മഴ കൊറവുണ്ട്
ആ മൂന്നെണ്ണം മൂടി കൊണ്ടന്നെ അല്ലേ
ആഹ് മൂ ആഹ് മൂടിക്ക
ഉം അപ്പ ഇയിന് ഇല്ലേ ന്ന മൂടി കൊണ്ട് വെയിലൊന്നു ഇല്ലയൊ
ഇല്ല ഇന്നിപ്പോ വെള്ളിയാഴ്ചായതോണ്ട് മഴ എണ്ടാവും വെള്ളിയാഴ്ച പൊതുവേ ഒരു മഴയുള്ള ദിവസാണല്ലോ
വെള്ളിയാഴ്ച്ചക്കെ അങ്ങനെന്നണ്ട് പിന്നെ ഉം പണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഓരോ എന്താ ഒരുങ്ങിയൊക്കെ ആന്ന്ണ്ട് വെള്ളിയാഴ്ച ഏ എന്താ കിട്ടണ്ടാക്കിയേ
ബീഫ് വരട്ടീന് പരിപ്പ് കറിയിണ്ട് ചോറിണ്ട്
ആഹ് ആ ആ വെള്ളിയാഴ്ച പിന്നെ മീനൊന്നും കി ട്ടുലല്ലോ
ആഹ് മീൻ കിട്ടൂല ഇവിടെ അങ്ങനെ തന്നെ മീൻ വരൂല
ആ പിന്നെ വെള്ളിയാഴച്ച ഒരു ബീഫ് കിട്ടും ബാവ് വാർത്തന്നേണല്ലോ
ആ അതന്നെ
അത് അത് കഴിച്ചണം വെള്ളിയാഴ്ചയാണ് തോണ്
ആ ആ
ആ ഇവിടെ വന്ന് ബിരിയാണിച ആ എണ്ടാക്വേ ഇന്ന് ബിരിയാണി ചലഞ്ച് ഇണ്ടായിരുന്നു അ പ്പോ രണ്ട് കവറ് ബിരിയാണി ഏൽപ്പിച്ചീനു അപ്പൊ പിന്നെ അത് അത് കൊണ്ടന്നെട്ടെണ്ട് ഇപ്പൊ ഒന്ന് അപ്പൊ ഔണ്ട് കിട്ടീട്ടെണ്ട്
ആ
അവിടെന്ത് ഒരു ദിന്റെ തോണുന്നുണ്ട് അപ്പോ ഏ ചലഞ്ച് അപ്പോ അതിലങ്ങനെ കിട്ടിട്ടണ്ട് അത് അവുണ്ട് അപ്പൊ മക്കളൊക്കെ പിന്നെ എല്ലാവരും സ്കൂൾക്കും പോയിഞ്ഞ്
ആ ആ മക്കള് എത്ര ആളാ
രാൾ ഒരാൾ ഒന്നാം ക്ലാസ്സിലിണ്ട് ഒരാൾ അഞ്ചാം ക്ലാസ്സിലും
ഉം ചോറുണ്ടോവോ
ചോറ് കൊണ്ടോവൂല
എനക്ക് മൂന്നാള് മൂന്നാളും പോവും ഒരാള് എൽ കെ ജി ഒരാൾ ഒന്നാം ക്ലാസ്സും ഒരാള് എട്ടാം ക്ലാസ്സും
ഹേ മൂന്നാളും പോയാൽ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോലെ
ആഹ് ഇല്ലേയ്
ഏഹ്
ആ പണിയൊക്കെ കൈയ്ഞ് മ്മ് ഓല് പോണ ചോറൊക്കെ അതിന്റെ എടെ അതന്നെ ഉണ്ടാക്കും മുറ്റടിചാരാലും തിരുമ്പാലൊക്കെ അയ്‌ന്റെ എടേല് അങ്ങനെ കഴിയും
അതാണ്ത് കഴിഞ്ഞ പിന്ന ഒരു സമാധാനത്തോടെ കുത്തി ഇരിക മറ്റേത് ഞ ങ്ങനെ വൈകിച് നി ക്കാണെങ്കി അങ്ങനെ രാ ത്രിയാവോളം പണി തീരൂല
അതാണ്
അതാണ് ഞമ്മള് വേഗം ഒരുക്കി കഴിഞ്ഞാൽ തന്നെ വേഗം പിന്നെ നമുക്ക ഒരു സുകാണ് മറ്റേത് അങ്ങേന അങ് തിന്നാനും പണി ഇങ്ങ്ട്ട് ഒക്കെ പണിയ ങ്ങനെ താങ്ങി പിടിച്ച്‌ക്കയാണെങ്കില് പിന്നെ പൊതുവെ കൂട്ടാൻ വക്കാൻ പറ്റ് അ കിട്ടണ
ആത് വേണം ചോറ് പിന്നെ അരില്ലോ
അതൊരുങ്ങ അതല്ലോ ച്ച അത് ഒരുങ്ങാനല്ല ഇങ്ങനെ പണി ചാറും കൂട്ടാന ആയി കിട്ടാനാ പണി അയിന് നമ്മക്ക് കി ഇട്ട് രാവിൽതന്നെ തലേന്നന്നെ കിട്ട്ണെങ്കിൽ പിന്നെ സുഖണ്
ആഹ് എളുപ്പക്കി വെക്ക
എന്താ ണ്ടാക്ക എന്താണ്ടാ അ ആലോചിച്ചെടുക്കേണ്ടിര ആദ്യം മറ്റേ ഇണ്ടാക്കൻ ഇതിലിണ്ടേൽപിന്നെ സുകായിട്ട് പെട്ടന്ന്വേം പത്തരെ ആമ്പോക്കെല്ലാം
ഉം അവിടെ എങ്ങനെ കൃഷിക്കെ ഒണ്ടോ
ആഹ് ഇവിടെ കുമ്പളങ്ങണ്ട് അങ്ങനെ ചീര മത്തന്
ആഹ്
ചേമ്പ് ചേന അങ്ങന് ത്തെ താളൊക്കെണ്ട്ങ്ങനെ
ഉം ആഹ് അതുള്ളത്കൊണ്ട് സുഖ എന്തേലൊക്കാന്നുള്ളി പെറുക്കി കറിവെ
ആഹ് കറി ക്ക് നമ്മൾക്ക് ഒന്നുമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പ പത്താള് കൊണ്ട് വരുന്നന്ന് അത്‌ വെച്ചോളിന് പറഞ്ഞു അങ്ങോട്
ആഹ് ആഹ്
ചെയ്യാൻപാറ്റും പിന്നെ ചെയ്യൻ ചെറിയമമ്പ് പുളിങ്ങിയൊക്കെ പുളിയാന്ന് വെച്ചൽ പിന്നെ രസ ണല്ലോ പിന്നെ അങ്ങനെ വെക്കും
മ്മ് കൂട്ടാൻ വക്കലില്ല ചേമ്പും പൂളയക്കെയിട്ട്
പാട് കൂട്ടാൻ വെക്കും അത് ചക്ക കൂട്ടാന് ഹങ്ങനെ ഒക്കെ വെക്കും അത് പിന്നെ ചക്ക ചക്കെ ഉണ്ട് ഇവടെ വീട്ടിലിലെങ്കിലും അടുത്തൂടൊക്കെ ഇഷ്ടം പോലുണ്ട് അപ്പ അങ്ങനെ തരും എല്ലാരും അപ്പ പിന്നെ ചക്ക കൂട്ടാൻ കൂട്ടാന് പിന്നെ ഷുഗർകാർക്ക് കൂട്ടാനല്ലേ ഇത് നല്ലതാരണം കണ്ടപ്പം അ ഇമ്മാക്ക് ഷുഗർ ഒക്കെ ഉണ്ടാവും അപ്പോ പിന്നെ കാര്യായിട്ട് കൂട്ടാൻ വെക്കും
ആഹ് ആഹ് പഴുത്തത് കഴിക്കാതിരിക്കാന്നല്ലേ
ആഹ് ഓര് കഴിച്ചാക്കണല്ലോ അപ്പ പിന്നെ അത് വേറും ഒരുവിതൊക്കെ ഉണ്ടെങ്കി കയിയുമെങ്കിൽ കൂട്ടാൻ തന്നെ അങ്ങട് വെക്കും എന്തെങ്കിലും ഇബ്ട- കടി വേണം നാലുമണി ആയി കഴിഞ്ഞൽ വല്ല കൂട്ടാനോ പൂള കൂട്ടാനോ അല്ലെങ്കിൽ ചക്ക കൂ കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും നാല് മണിക്കാണ് വേണ്ടത്
ഏഹ് ആഹ് ഇനിക്കൊക്കെ പത്ത് മണിക്കാ ഇഷ്ടം കൂട്ടാൻ
ആഹ് പത്ത് മണിക്ക കുടിക്കുക അപ്പൊ ഇവിടെ നാല് മണിക്ക് ഒക്കെ ഓൽക് വേണ്ടത്
ആഹ്
രണ്ട് മൂന്ന് പശുണ്ട് അപ്പം പിന്നെ പാലും ഇതക്കെ പറക്കലും ഇതൊക്കെ കഴിഞ്ഞാ അപ്പൊ ഒരു പൈപ്പൊക്കെ ചോറ് കഴിക്കാ അപ്പോ അപ്പ പിന്നെ ഓന് അങ്ങനെ ചായയും കൂ ട്ടാനോ അങ്ങനൊന്നും
അയറ്റകളുടെ തീറ്റലും കൂട്ടലും ആക്കല് കഴുമ്പക്ക് മൂ ആഹ് ഉമ്മ
ആഹ് ഇമ്മേം വാപ്പേം അത് നോക്കും ഓല് അയിനെ നോക്കും
മൂ മൂ കുട്ടികളൊക്കെ കൂട്ടാൻ തിന്നോ മൂ ഇപ്പത്തെ മക്കൾ മക്കളെ ഒന്ന് അയിന് കിട്ടുല പണ്ടത്തെ തോല തീറ്റ
ഇല്ല ഇവിടെ കിട്ടുണോൽക് ഓലക്കൊന്ന് നോക്കി കും പിന്നെ ഓല്ക്ക് വേണ്ട
ആഹ ഇവിടെ ന്റെ മക്കൾ അങ്ങനെത്തന്നെ കൂട്ടാൻ വെച്ചാ ആർ തൊടൂല പ ചെം പയ്ത്ത ട്ടാണങ്കി ഓലക്കെ
ആഹ ആഹ ആഹ ഒക്കത്തിനും അ ഔ ല്ല അയ്നുംവേണ്ടി ല്ല അൽഫാമും മന്തിക്കെണെങ്കി ര് റെഡി
ആഹ അത് ശരിയാ കോയി പൊരിച്ചോ കോഴി മൊളകിട്ടോ അല്ഫാമോ മന്തിയൊക്കെ ഉണ്ടെങ്കിയ ഇഷ്ടം പോലെ തിന്നോളും
അതാണ് അതാ പടുകൂട്ടാനും. അതൊന്നും ഓല്ക്ക് വാണ്ടാത്തത്. ന്ന്ട്ട് എന്താ ഇനി എപ്പളാ വര ഓലക്ക
ഓല് ഒരാള് മൂന്നരക്കരു ഒരാള് നാല് മണി ഒരാളഞ്ച് മണി
ആഹ ആ എത്തൂലേ ആഹ വന്നാ എന്താ കയി ക്യ
വന്നാല് ഞാനെന്തേലും ഇദേ മാതിരി എന്തേലും ണ്ടാക്കും പയംപൊരി യോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലപ്പം പഴം വെച്ചിട്ട് അടണ്ടാക്കി
ആഹ എലട പോലെ ആ
ആ അങ്ങനെ എന്തെങ്കിലുക്കെണ്ടാക്കി കൊടുക്കും. പഴം പുഴുങ്ങിയതോ തേങ്ങട്ട് കൊടുക്കുവോ അല്ലെങ്കിൽ പഴം നെയ്യില് വാട്ടി കൊടുക്കും
ആഹ ആഹ് ചോറൊന്ന് വയി
ഉം സ്കൂളിട്ടന്ന് ചോറോ അല്ലെ രാവിലത്തെ കടിയോ അങ്ങനൊന്നും കഴിക്കൂല അവര്ക്ക് എന്തെങ്കിലും ഒരു ബാക്ക് ബേക്കറികിട്ടിയാഷ്ടാണ് ഷേ ബേക്കറി ഞാൻ വാങ്ങിക്കൊടുക്ക
ആഹ ആഹ ആഹ ഉം ബേക്കറി നല്ലത
ആഹ പിന്നെ ആദ്യൊക്കെ പിന്നെ അമൃതപൊടി കിട്ടലുണ്ടായിന്ന് അത് വർത്ത് കൊടുക്കും ഇ അവ നല്ല തിന്നും
വലിയ കുഴപ്പല്ലല്ലോ
അതെ
അതൊരു വറുത് കഴിഞ്ഞാല് ബൂസ്റ്റിന്റെ ഒക്കെ ഒര് അത് വറുത്താലേ ഒരു ബൂസ്റ്റിന്റെ
ആഹ് അതെ നല്ല ടെസ്റ്റാക്കും ഒലത് ഫുൾ ഓല് തിന്നാല് തന്നെ ആവും മൂന്നാക്കു കിട്ടിയത് പോലും തിന്ന് തീർതാനും ഉം വേസ്റ്റ് ആക്കികളായില്ല തേങ്ങ ഉണ്ടായാൽ മതി എന്നാ പിന്നെ അങ്ങനെ വറാത് ചാല്
ആഹ് അങ്ങനെ കഴിച്ചോളും ഇല്ലേ അല്ല എല്ലാർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ലേ
ആഹ് അ ചെല കുട്ടികൾ ഒന്നും തിന്നുന്നല്ലോ എത്രോ വീട്ടിലാ അവിടെ ഇക്കതര ഇണ്ട് എത്രോ കുട്ടര് ത് തൂര കൂട്ട്
ഇല്ല അവിടെന്നും തിന്നൂലേ കുട്ടി കുട്ടിളൊന്നും ചെറിയ വല്യ പറ്റൊർക്കൊന്നും പറ്റൂല അത് കുട്ട്യേളെ ഓലെ നമ്മൾ നിർബന്ധിപ്പിച്ച ഇച്ച് വൈ
ആഹ് ആഹ് എന്തേലും ഇണ്ടാക്കണം എന്തെങ്കിലും ഒന്ന് വാണോൽ ചായക്ക് ഇഞ്പ്പോ ചെ അപ്പൊന്നുല്ലെങ്കി ഞാ റസ്ക്കൊ ബിസ്ക്കെറ്റോ അങ്ങനെ എന്തെലും കൊട്ക്കും ചെല ദിസം ചെല വ് സം അങ്ങനെ എന്തെലൊക്കെ ഇണ്ടാക്കി വെക്കും ചെലവ്സംഅരി വറുത്ത്പൊടിച്ച് തേങ്ങ്യക്ക്ട്ട് കടലെക്കെട്ട്
ആഹ് അരുമണി അഹ് അഹ് അങ്ങനെ ആക്കിങ്ങാട്ട് അതു ഉച്ചക്ക് രണ്ട ഇത് ത്തിന്ന്ണാത്
ആഹ് ഒരു മണിയാവുമ്പോ കഴിക്കൂല ചോറ് പിന്നെ ഇപ്പം നാല് മണി ഔ ഒക്കെ ആവും വരാന് അപ്പോത്തിനു ഒല്ക്ക് വെശ് കോഴി മുറ്റത്ത് എത്തുമ്പോൾ തന്നേ
ആഹ് ആഹ് ആഹ് എന്തേലും ഉണ്ടായാൽ സ്‌കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് ഇങ്ങനെ വേഗം ചോറ് കൊടുക്കും
ഏ ഇവിടാ ശീലം തന്നെയല്ല അതേ അല്ല ചോറ് തിന്നണ ചോറാവലച്ചക്കെ ന്ന് അവിടെ നിന്നാഞ്ഞഞ് പിന്നെ രാത്രി കിടക്കുമ്പോ തിന്നാ നല്ലാതെ അയിന്റെടുക്കുള്ള ചോറ് തീറ്റിയൊന്നുമില്ല
ഞാൻ വന്നേക്കനെ രണ്ടാക്കും തന്നെ ചോറ് വിലമ്പി വാരി കൊടുക്കും ചെറുതിയ വാരക്കെ ചിലപ്പോ വാരി കൊടുക്കും അല്ലെങ്കിൽ ഓര് രണ്ടാലും അങ്ങനെ വാരി തിന്നുകയും ചെയ്യും ആ എന്നാ പിന്നെ അത് എന്നന്നരാ ഉസ്കോ ഒന്ന് രണ്ടു പറ്റി നമ്മൾ ശരിക്കും തിന്നക്കണോ ഒന്നും നമ്മള് കാണില്ലല്ലോ
ആഹ് ആഹ്
അപ്പൊ പിന്നെ വന്നേക്കനെ രണ്ടാക്കും ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൊറച്ച് നേരം കളിച്ച- കളിച്ചുംപിന്നെ അയി പിന്നെ കുളിയും
ഉം ഉം ഉം രാത്രി പിന്നേയും കഴിക്കോ
ആ പിന്നിം കഴിച്ചും
ഉം
അങ്ങനെ പഠിക്കോ ഉറങ്ങാൻ നേരത്ത് പിന്നെ ഒന്നും കൂടി കഴിച്ചും അ പിന്നെ പിന്നെ പുറത്തു പോയി കഴിഞ്ഞാ ബേക്കറി എന്തെങ്കിലും വാങ്ങി പിന്നെ അങ്ങനെ കൊടുക്കാ എന്നല്ലാണ്ട് അന്നേക്കനയി മക്കക്കൂല പിന്നെ ഓരിക്ക് ഒന്നും ഇല്ല അതാ കണ്ടേ
ആഹ അതാണ് ബേക്കറി ഉണ്ടാവ പിന്നെ ആരും തിന്നൂല ഓക്കൊക്കപ്പ അതെല്ലാം ഇഷ്ടം ഇണ്ടവാ ഉം
അപ്പൊ പിന്നെഓ ഇങ്ങനെ തിന്നണെങ്ങിൽ നമ്മക്കൊരു സമാധാനമാണല്ലേ പള്ളർച്ചുചോറ് തിന്നക്കുണു കരുതല്ലോ മറ്റത് ചോർ തിന്ന വള്ളർച്ച തിട്ടില്ലെങ്കിൽ അങ്ങനെ ചിലപ്പോ ദയക്കാര ഓരോന്ന് പറഞ്ഞഞ് ഇതുണ്ടാക്കി ഇങ്ങോണ്ടും കല്ലൂടണ്ട് കരഞ്ഞി കൊണ്ടു പോയാൾക്കാരാ അപ്പൊ പിന്നെ അങ്ങനെയാണ് കൊടുത്ത് കഴിഞ്ഞ
പറയൂല
അതാണ് പറയില്ല
ആഹ്
അങ്ങനെ വെറുത തല്ലൂടിയിട്ട് ഒന്ന് ഒളിച്ചി അങ്ങനെ നിക്കാറാ ആദ്യം തന്നെ വരുന്നതിന് ഫോണ് ഒന്നേ ചോറിിച്ച
ആ ഹിഹി
ഫോൺആണ് മുന്നിൽ പോണണ്ടോന്ന് ചോറ ച്ച
ആ ഇവിടെ പിന്നെ അങ്ങനത്തെ നിർബന്ധന്നുല്ല ഫോണണ്ട് ഭക്ഷ ക്ഷണം ഴിക്ക പിന്നെ ഞാനാദ്യേ ശീലക്കിയിട്ടില്ല അങ്ങനെ പിന്നെ ടിവിണ്ട് ഓല് പിന്നെ വന്നാടെ ടിവി തൊറന്നിടും എന്നിട്ട് ഓലങ്ങനെ കണ്ടവിടെ ഇരുന്നോളും
ആ ആ ഇവിടെ പിന്നെ അത് ടി വിവി ആ അവിടെ പിന്നെ ടി വി ഉണ്ട്‌ അയിന് ആദ്യം കേബിളയ്നിം പിന്നെ അത് ഒഴിവാക്കി പിന്നെപ്പോ വ വൈഫൈ ഉണ്ട് അപ്പ പിന്നെ ടി വി അത് കണക്ട് ചെയ്യാനും പറ്റൂല അപ്പ പിന്നെ ഫോണ്മ്മ്മെ തന്നെ അനൂത്തിർക്കും അപ്പം ഒരു അര മണി ട്ടുണ്ടാവേ ഞാൻ വേം ഫോണ്‌ട് ഇപ്പെച്ചെ ഇച്ച് പൈയിച്ചിട്ട് വെജ്ജ ചോറ് തെരോ ക്കാരം അല്ല ചോർന്നാം പൂതി ആയിറ്റ് അല്ലെയ്ക്കാരം അങ്ങനെ ഓരോ കാട്ടിക്കൂട്ടെലാ
ഉം ഫോണ് പിന്നെ ഓര് ചോയി ക്കും പിന്നെ കൊർച്ചേരം കാണട്ടെ ന്നൊക്കെ പറിം അപ്പ ഒര് അഞ്ചിൻറ്റ് പത്തിൻറ്റ് ന്നൊക്കെ പർണാട്ട് അങ്ങനെ കൊട്ക്കും
ആ ഇത് ഒരാക്ക് കൊട്ത്താ ആ ഇത് ഒരാക്ക് കൊട്ത്ത് കഴിഞ്ഞ ഒരാക്ക് പരാതിയാണ് ഓന്ക് ഓൻ ഫോൺ കണ്ട്
അത്ണ്ട് അത് മൂന്നാക്കും ഇണ്ട് ആ കാക്കു ഇട് ല്ലോ മറ്റേ കാക്കു ഇട്ത്ത്ണല്ലോ അപ്പ ഇൻക്ക് കിട്ടിയില്ലല്ലോ
ഉം പരാതിയാണ്ട് തീരൂലാ ഫോൺന്റെ പരാതി വേറെ ഒന്നിനും ഇണ്ടാവ്‌ലാ ഫോണ് ന്നെ ആവ് പരാതിയൊളളു ഇണ്ടാവാ ഓ ഓൽക്ക് കൊട്ത്തിലെ മറ്റോൽക്ക് കൊട്ത്തിലെ ചെന്നില്ലല്ലോ അറിം
ആഹ് അതന്നെ
എല്ല് കറി വെച്ച് അപ്പോ ഞാനും വേയിച്ചിട്ടു എങ്ങനാ പറയും
ഉം